ഹലോ
ആഹ് കേൾക്കുന്നില്ലെ?
ആഹ് കേക്ക്ന്ന് ണ്ട്.
ആഹ് പിന്നെ ന്തൊക്കെ വിശേഷങ്ങൾ?
ആഹ് ങ്ങനെ പോവുന്നു സുഖം.
ആഹ് രാത്രി ഫുഡൊക്കെ കഴിച്ചൊ?
ആഹ് കഴിച്ച്
എന്തായിരുന്നു ഇന്ന് ഉണ്ടെ. ആഹ് ഞാനും കഴിച്ചു.
ഇന്ന് ചോറും ആഹ് പരിപ്പും, മത്തി പൊരിച്ചതും.
ഓഹ് ഓഹ് അപ്പൊ രാത്രിക്കൂള്ളത് ആഹ് കേൾക്കുന്നുണ്ട്. ഇവടാ
ആഹ് രാത്രീങ്കൂടി ള്ളത് ആറ്റാണ് വെക്കാ
ആഹ് ആഹ് ഓക്കെ. ഇവ്ടെ സാമ്പാറ് അതുപോലെ ബീഫ് വെരട്ടിയതും ഉണ്ടായിരുന്നു. പിന്നേ ഏഹ് ഈ മ.... ത്തന്റെ ഇലല്ലെ
ആഹ്
ആഹ് അത് തോരം വെച്ചതുണ്ടായിരുന്നു.
ഉപ്പേരിയാ. ആഹ്
ആഹ് ഉപ്പേരി പോലെ വെ...
അയ് ശരി.
ആഹ് വടെ തൊടൂല് നറയെ മത്തന് ആഹ് കഴിച്ചു. ആഹ് നിങ്ങള് കൃഷികളൊക്കെ ചെയ്യാറുണ്ടൊ?
ഇല്ല ഇല്ലാ. ഇവ്ടെ കൃഷീന്ന് പറയാനായിട്ട് ഒന്നുല്ല. ആഹ്
ഒന്നുല്ല്യ ല്ലേ.
അല്ലാണ്ട് മറ്റേ പപ്പായ ഏഹ് പിന്നെ മുരിങ്ങ ആഹ് അത്രൊക്കെയൊള്ളു.
ഉള്ളു ലെ. അപ്പൊ ങ്ങനെ പച്ചമുളക്, തക്കാളി അങ്ങനെയൊക്കെ കൃഷി
ആഹ് പച്ചമുളക് ണ്ട്. തക്കാളി ഇല്ല. പച്ചമുളക് ട്. ഉണ്ടായിരുന്നു. ആഹ് അ ബാക്കിയെല്ലാം പോയി വാങ്ങാ ചെയ്യാ.
പച്ചമുളകാണൊ. ആഹ് ചെറിയ പ.... ച്ചമുളകാണൊ അതോ വല്ല്യ പച്ചമുളക് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അങ്ങൻത്തതാണൊ?
ഉദ്ദേശിക്കുന്ന കാന്താരിമുളക്ണോ കാന്താരിമളക് ഉണ്ട് ഏ കാന്താരിമുളകും ഉണ്ട് പച്ചമുളകും ഉണ്ട് രണ്ട് തരത്തിലുള്ളത് ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടോ ഇയ ആദ്യം ഉണ്ടായിരുന്നു രണ്ടും
ആ ആ ഓക്കെ അപ്പൊ പിന്നെ ഇവിടെ ഞങ്ങള് ആഹ ഇവിടെ ഞങ്ങള് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉണ്ട് ഇപ്പൊ ഞൻ പറഞ്ഞില്ല മത്തന് മത്തന് ഞങ്ങള്ൾ കുഴിച്ചിട്ടു ഇപ്പൊ നന്നായിട്ട് തൊടുിലൊക്കെ നിറയെ മുത്താനം പടർന്ന് പിടിച്ചുണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നെ വെള്ളരി ഉണ്ടായിരുന്നു ഇപ്പൊ അത് മയക്കായപ്പോ നിങ്ങള് ഇ അതിന്റെ വള്ളിയൊക്കെ എടുത്ത് പത്ത് കളഞ്ഞഞ് കൊറച്ചൊക്കെ വിളവ് കിട്ടിയിരുന്നു പിന്നെതുപോലെ തക്കാളി ഇപ്രാശ്യങ്ങള് കുഴിച്ചിട്ട് നോക്കീന് പശെ അധികങ്ങട്ട് കായിയൊന്നും പിടിച്ചിട്ടില്ല കായൊന്നുണ്ടായിട്ടില്ല ഉം പിന്നെ വഴിതനങ്ങ കുഴിച്ചിട്ട് നന്നായി ഉണ്ടായിണ്. ഞങ്ങക്കിവിട്ന്ന് പഞ്ചായത്ത്ന്ന് വൈതനങ്ങടെ തൈ കി ആഹ് അപ്പത് കുഴിച്ചിട്ട് നല്ല വലിപ്പമുള്ള വൈതനങ്ങആയി കുറേണ്ട
ആഹ് ആണല്ലേ ഇവിടേ ഒരിക്കെ അങ്ങനെ ഒരുറാശ്യം ക്കങ്ങനെതാവും പിന്നയിന് ശേഷം ചെലപ്പോ ഇതായിപോ മഴയൊക്കെ കൂടുതല് പെയ്യുമ്പൊക്കെ.
ആഹ് ആഹ്
ങ്ങനെ ന്തെങ്കിലുതായിട്ട് മ്മ്.
പിന്നെ ഞങ്ങള് വീട്ടിലേക്കാവശ്യായിട്ടുള്ള മഞ്ഞളില്ലേ അതൊക്കെ നമ്മള് വീട്ടിലന്നെ കുഴിച്ചിട്ട് പിന്നങ്ങനെ ഏഹ് അത് വിളവെടു ക്കുന്ന കാലാവുമ്പോ വിളവെടുത്ത് ഒരു കൊല്ലത്തേക്കുള്ളതൊക്കെ ഞങ്ങള് മഞ്ഞളാ ങ്ങനെ പൊടിച്ച്‌ വെക്കും
ഓഹ് നിങ്ങളവിടങ്ങനെ കൃഷി അതായിട്ടുള്ള സ്ഥലം തന്നെയായിരിക്കുല്ലെ?
ആഹ് നമക്ക് നമ്മടെവീടിനോടടുത്ത് അത്യാവശ്യ സ്ഥലൊക്കെണ്ട് അപ്പ നമ്മള വിടെ കുയി മയക്കാലം തൊടങ്ങണാസമയത്ത് നമ്മള് മഞ്ഞളൊക്കങ്ങനെ കുയിച്ചിടും വിത്ത് നമ്മള് തൊട്ടടുത്തന്നെ സ്ഥലൊണ്ടാവുമ്പ നമക്കങ്ങനെ കുയി ച്ചിടാനും സുഖമാണല്ലോ
നമുക്ക് പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നുംല്ല കൃഷിയായിട്ട് അങ്ങനെ ഇത്ര ഇതൊന്നുമല്ല എല്ലാം വീട് തൊട്ടടുത്ത തൊട്ടടുത്ത വീടൊക്കെയാണ്
ആഹ് ആഹ അങ്ങനെല്ലേ പിന്നെതുപോലെ ആ് ഞങ്ങള് കുറച്ചൊക്കെ ഇഞ്ചിഇ പ്രവശ്യം ഇഞ്ചിയുടെവി ത്ത് ഞങ്ങൾക്ക് പഞ്ചായത്ത്ന്ന് കിട്ടി ഇഞ്ചി ചേന അതൊക്കെ ഞങ്ങ അങ്ങനെ കുയി ച്ചിട്ട് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇപ്പോ
ആണല്ലേ
ഉം ആ പിന്നെ വീട്ടില്ഫലവൃക്ഷ തൈകളൊക്കെ ഉണ്ടാ
ആ ഇല്ല ഉ തെങ്ങ ഉണ്ടായിരുന്നു അത് ഇവി സ്ഥലം കുറവായതുകൊണ്ട് ഇതാക്കി
പിന്നെ വേറെ എങ്ങനെ ഉം വേറെ അങ്ങനെ ഒതൊന്നുംല്ല സ്ഥലം കുറവാണ് അതിനോട് അങ്ങനെ അതൊന്നും കുഴിച്ചിടാനുള്ള ഇല്ല.
ഇല്ലലേ, അപ്പൊ നിങ്ങള് എന്താ വെളിച്ചെണ്ണക്കും തേങ്ങക്കും ഒക്കെ കാട്ടല് പുറത്തുന്ന് വാ
വാങ്ങും വാങ്ങണം അത് വെ തേങ് തെങ്ങ് ഇണ്ടായപ്പോഴും വലിയ ഇതൊന്നു ഇല്ലായിരുന്നു പക്ഷേ ഏഹ് ഇപ്പൊ ഫുള്ള് വാങ്ങണ്ട ആവശ്യ
ഓഹോ അങ്ങനെ
ഉം അതെ, അതെ.
ഞങ്ങള് ഇവിടെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പിന്നെ നേരത്തെ പറഞ്ഞ പോ പോലെ മഞ്ഞളൊക്കെ ഇള്ള പോലെ ഞങ്ങള് ഒരു കൊല്ലത്തേക്കുള്ള വെളി ച്ചെണ്ണ അങ്ങനെ ആട്ടി വെക്കും.
ആഹ്, ഞങ്ങള് തറവാട്ടിലുണ്ടായിരുന്ന സമയത്ത് കൊറെ തെങ്ങൊക്കെ ഇണ്ടായിരുന്നു. ആഹ് പക്ഷെ അത് ഇങ്ങോട്ട് വിറ്റ് പുതിയ വീടെ എടുത്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ ആണ് പിന്നെ പുറ ത്തുന്ന് വാങ്ങേണ്ട ആവശ്യമായതു കൊണ്ട് വാങ്ങും.
ആഹ്, ആഹ് അപ്പൊ ഒരു ഒരു തെങ്ങെങ്കിലും നമ്മക്ക് നമ്മളെ വീ ട്ടിലുണ്ടായാൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമുക്ക് തേങ്ങ കിട്ടുവായിരുന്നുല്ലേ.
അതെ അതെ ഹ് ഹ് അതിങ്ങനെ ഇപ്പളാ ആക്കിയത്, പക്ഷെ അത്ണ്ടായാലും ഇങ്ങനെ മറ്റേ പേട്ട് തേങ്ങ പോൽത്തേണ് വരുന്നത്. അപ്പൊ അത് ഉം, തേങ്ങ ഒറ്റ തെങ്ങ് ആയതുകൊണ്ട് തേങ്ങ വലി ക്കാനും വരുന്നൂല്ല, അപ്പൊ ഇത് ഒരു തെങ്ങായി റ്റ് വലിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് വരില്ല. അപ്പ അപ്പുറത്തെ പറമ്പില് വേറെ ആൾക്കാരെ അത് ആക്കുമ്പോൾ ആ കൂട്ടത്തില് ഇതും കൂടിന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്ക്, അത് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നു. ആഹ്, പിന്നെ ഇവിടെ കുറച്ച് പണിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇതാക്ക ണ്ടി വന്ന്.
ആഹ്, മുറിക്കേണ്ടി വന്നു അല്ലേ.
ആഹ് അതെ ഉം.
ഉ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഫലവൃക്ഷ തൈകളൊക്കെ ഇണ്ട്, ഇപ്പൊ റംമ്പൂട്ടാൻ റംമ്പൂട്ടാനൊക്കെ മൂന്ന് നാല് മരണ്ട് റംബൂട്ടാന്റെ ഇപ്രാവശ്യം എന്തെന്നറിയില്ല നന്നായി ട്ട് കാഴ്ച്ചിട്ടുണ്ട് റംബൂട്ടാനും അതുപോലെ മാവ് നന്നായിട്ട് കായിച്ചിരുന്നു, എല്ലാ പ്രാവശ്യത്തിനെക്കാ ട്ടിലും നന്നായിട്ട് പൂവ്ട്കയും അതുപോലെ ഒരുപാട് കായ് ഫലങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിരുന്നു.
ആഹ്.
ആഹ്, പിന്നെ ചിക്കു ചിക്കൂന്റെ മരണ്ട്. ചി ക്കൂ ഇപ്രാവശ്യം ആഹ്, ആഹ് ഇപ്രാവശ്യം ഞങ്ങള് ഉം നോമ്പിന്റെക്കെ സമയത്ത് നന്നായിട്ട്ണ്ടായി ഞങ്ങള് പഴുത്തതൊക്കെ കൊറെ ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചിരുന്നു. ഇപ്പം ചിക്കു മര ത്ത്മ്മല് കായുണ്ട്, പഴുത്തിട്ടില്ല. ഇങ്ങനെ ചെറുതായിട്ട് ഏഹ്‌ വെ ചെറുതാണ്. പിന്നെ ഇവിടെ പ്ലംസ് ഇണ്ട്, ഏഹ് പ്ലംസ്ന്നാ ഞങ്ങള് പറയല് പക്ഷെ ഞാന് അതിന്റെ പേര് ശരിക്ക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ചൈനീസ് ചെറി എന്നാണ് അയിന്റെ പേര് കണ്ടത്.
ആഹ് ചെറീല്ലേ ആഹ് ഓഹ്, അഹ് ശരി അപ്പൊ ഒരു നേരം മറ്റേ ജ്യൂസ് സടിക്കാനൊക്കെ ഇണ്ടല്ലേ മറ്റേത്.
ആഹ്, അപ്പൊ ഇത്, ഇത് ഏഹ്, ഒരു പ്ലംസിന്റെ അതേ ടേസ്റ്റ് ആണ് പഴുത്താലൊക്കെ. അപ്പൊ ഇവിടെ എല്ലാരും അതിന് പ്ലംസ് പ്ലംസ് എന്നാണ് പറയല് പക്ഷെ ശരിക്കുള്ള പ്ലംസിന്റെ അത്ര വലിപ്പമൊന്നുല്ലട്ടോ
ആണല്ലേ
ഊം പിന്നെ ഒരു ഉപ്പിലൊക്കെ ഇട്ടാ നല്ല ടേസ്റ്റാ ആഹ് നമ്മളെ അരിനെല്ലിക്ക ആഹ് ഉപ്പില് ഇടാറുണ്ട് പച്ചക്ക് ഉപ്പിലിടും
ആഹ്
ഇവിടെ അരിനെല്ലിക്കണ്ട് അരിനെിക്ക എന്താറിയൂല ഇപ്രാവശ്യം കാഴിച്ചിട്ടില്ല ഈ കായ്ക്കുന്ന സമയം ആ ആരി നെല്ലിക്ക അതെന്താറി അത് കുഞ്ഞ് കുഞ്ഞ് നെല്ലിക്കല്ലേ സാധാണ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്ക നെല്ലിക്കല്ലാതെ
മറ്റേത് അതിന് വേറെ എന്തോ ആണ് ഇവിടെ പറയാ
ആഹ് ആഹ് ആ ഓരോ സ്ഥലത്തും ഓരോ സാധനത്തിന തന്നെ ഓരോ സ്ഥല വെവ്വേറെ അല്ലെ
നിക്ക് അറിയുന്ന സാധനം തന്നെയാരിക്കും പക്ഷെ പറയുന്ന പേരുകൾ വ്യത്യസ്ത ആവുമ്പഴേ
ആഹ് അതെ ആ അതെ ഇപ്പൊ ഞാന് പണ്ട് കോളേജില് ഹോസ്റ്റലില് പോയിരുന്ന സമയത്ത് അവിടെ ഓരോ തലത്തിലുള്ള ആളുകളാ ഇണ്ടാവാ അപ്പൊ ഒരേ കാര്യത്തിന് വ്യത്യസ്ത സ്ഥലത്തിലുള്ളവും വ്യത്യസ്ത രീതിയിലാണ് സംസാരിക്കുക അപ്പൊ ഞങ്ങളൊരു ആഹ് നമ്മള് തിരുമ്പിക്കഴിഞ്ഞ ചിക്ക് തോര ഇടൂല്ലേ അതിനൊക്കെ ഓരോ സ്ഥലത്തും ഓരോന്നാ പറയാ ഒരു ചില സ്ഥലത് ആഹ് ആഹ് തുണി ആറിട ചെലോല് ചി ക്കാന്ന് പറയും അതുപോലെ തോ അങ്ങനെ അങ്ങനെ അങ്ങനെ പലതും പലരും പലതാണ് പറയുന്നത്.
ആഹ് പ്പ അതാണ് ഒരോ സ്ഥലത്ത് ഒരോപോലെ
ആഹ് ചില നാട്ടില് മലയാളം നമുക്കൊന്നും തിരിയൂല ഏഹ് അയ്ന് സ് ചെലോലൊക്കെങ്ങനെ സ്പീഡിലൊക്കെ സംസാരിക്കുന്നവ രൊക്കെണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ എങ്കിലുന്നെ ആഹ് ലക്ഷദ്വീപിലുള്ളവലൊക്കെ ഉണ്ടായിരുന്നുട്ടോ അവരെ സംസാരം ഓര് മലയാളന്നെ സംസാരിക്കണത് പക്ഷെ നമുക്ക്ങ്ങട്ട് അ പെട്ടന്നൊന്നും ക്യാച്ച് ചെയ്യാൻ കഴിയൂല അങ്ങനെ സ്പീഡിലുള്ള ഒരു മലയാള സംസാര അവരത് അപ്പ ക്ലാസിലൊക്കെ ഇരിക്കുമ്പോ അവരെന്തേലുമൊക്കെ ചോയ്ച്ചാല് അവരെന്താ ചോയ്ക്കണന്ന് നമ്മള് ഒരു വട്ട ചോദിച്ചാല് ഏ എന്നുള്ളരു സൗ നമ്മള് വീണ്ടും വീണ്ടും അങ്ങനെ ചോദിചോണ്ട്ക്കും അങ്ങനെ മനസ്സിലാവാത്തൊണ്ട്
ഓഹ് അത് ശരി അങ്ങനെ അതാണ് ചിലര് ഭയങ്കര സ്പീഡ് ആയിട്ടായിരിക്കും പറയ ഉഹ്
അത് അവരുടെ നാട്ടിലെ ഒരു രീതിയാണ് ചെറുപ്പത്തിലേ കേട്ട് ശീലിച്ചതല്ലേ നമുക്ക് നമ്മുടെ വായേന്ന് വരുള്ളൂ ഇപ്പ നമ്മുടെ മക്കളായാലും നമ്മളൊരു ശൈലിയിലായിരിക്കോല്ലോ അവരൊക്കെ സംസാരിക്ക
അത് ശരി ഉം
പിന്നെന്ത് യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടണ്ടോ? ചെയ്യാറുണ്ടോ?
ആഹ് യാത്രയൊക്കെ പോവാറുണ്ട് ഞങ്ങള് കഴിഞ്ഞതിന് സ്കൂള് പൂട്ടിയ ടൈമിന് പോയിരുന്നു ആഹ് നമ്മളങ്ങനെ പോയി ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ആ ഫാമിലി ആഹ് അതെ അതെ അതെ ഫാമിലീന്റെ ഒപ്പരം
ഫ്രണ്ട്സിന്റെ കൂടെ പോകാറുണ്ടോ
ആ ഫ്രണ്ട്സിന്റെ ഒപ്പരും പോവാറുണ്ട് ആ ഇപ്പതാ അടുത്തൊന്ന് പോണം
ഉം ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പഴാണോ ഫാമിലിന്റെ കൂടെ പോകുമ്പോ ആണോ കൂടുതൽ ഹാപ്പി ആയിട്ട് ന നിക്കാറിള്ളത്
അത് രണ്ടും രണ്ടു തരത്തിലാണ് ഏതാ നല്ല രണ്ടും രണ്ട് തരത്തില മറ്റേന്ന് വച്ചാല് കസിൻസൊക്കെ കൂടിയാണ് ആഹ് ശരി